ആ
എന്തൊക്കെയ വിശേഷങ്ങള്
നല്ലത് തന്നെ
ഭക്ഷണക്ക ഇല്ല ഇന്ന് പെയ്തിട്ടില്ല ഇന്ന് കൊറ ചെറിയ വെയിലൊക്കെ ഉണ്ട് അവിടെണ്ടോ
ഇന്നവിടെ വെയിലില്ല വെളിച്ചണ്ട്
ആഹ് എന്നിപ്പോ ഈ വേറെ കായപ്പങ്ങ വെയിലുണ്ട് ഒരു ചൂടുള്ള വെയിലുണ്ട് എന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചോ ഉച്ചക്കത്തെ
ഓ ഭക്ഷണം കഴിച്ച ഞങ്ങള കഴച്ചോ ആഹ്
ഉച്ച കഴിഞ്ഞ പിന്നെ മയക്കാല എന്തേന്ന് ഫുഡ
എപ്പഴും ദിവസം ഒർങ്ങൊ
ഇല്ലല്ല ഉറങ്ങാന് ഫോണ് പിടിച്ച് നോക്കിയാ തന്നെ ഉറക്കാൻ വരു ഉറങ്ങണ്ടാന്ന് കരുതിട്ട് ങ്ങനെ യൂട്യൂബേ ചെയ്യും പിന്ന രാത്രി ഉറക്കാൻ വരൂല പിന്നെ കുറേ നേം ഇങ്ങനെ കണ്ണും തുറന്നിരിക്കണ്ടര് രാത്രിയാകുമ്പോ ഇ ഉച്ചക്ക്റങ്ങിയല്
ആഹ് ആഹ്
പിന്നെ ഉച്ച കുറ കഴിഞ്ഞാ പിന്നെ ആ ഉറങ്ങുമ്പോ നല്ല സുഖത്തിങ്ങനെ ഉറങ്ങും പിന്നെ ആ നാലുമണിയൊക്കെ ആകുമ്പോൾ നീക്കുമ്പോ ഭയങ്കര ഒരു ജാതി ഒരു തിലക്ക് ന്നർ സുഖം ഉണ്ടാവൂല ഒരു ആഹ് ആഹ് അപ്പ ആഹ് ആഹ് അവ പിന്നെ ഉറങ്ങാതെ കൊറേ നോക്കും ചെിലപ്പോ അങ്ങനെ കണ് മീഞ് അങ്ങനെ പോകും അങ്ങനെ കണ്ണറിഞ്ഞ് പോക അങ്ങനെ ഫോണൊക്കെ അത കയ്ൽന്ന് പോയിട്ടുണ്ടാവും അങ്ങനെ പിന്നെ പിന്നെ രാത്രിയാകുമ്പോ
പണികള് ആ വെഞ്ചിനിലൊക്കെ നമുക്ക് പോണം എന്നുണ്ടെങ്കിലൊക്കെ വേഗം ഒരുക്കും. ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ. അവരോന്ന് എപ്പോഴ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും. വേഗം ഒരുക്കാൻ വേണ്ടി ങ്ങ ചെയ്യൊക്കെ ശേഷം എന്നാലും എന്തെങ്കിലൊക്കെ ഇ അവിടെ തട്ടാനും അല്ലെങ്ക എന്തും. എന്തെങ്കിലും ഒക്കെ ക്ലീൻ ആക്കാനോ, എന്തലൊക്കെ ഉണ്ടാകും.
പിന്നെ, ഡ്രസ്സൊക്കെ എടുത്തോ? ഹലോ
കേൾക്കുന്നില്ലേ?
ആഹ്, കേക്ക്ന്നുണ്ട്.
ആഹ്, അപ്പൊ ഈ മഴന്റതൊക്ക ആയത് കൊണ്ട് റേഞ്ചി ഇങ്ങനെടക്ക് പോകും. ഇല്ല, എനിക്ക് എടുത്തിട്ടില്ല. എടുക്കാൻ പോണം.
ആഹ്, നിങ്ങള് വൈകുന്നേരം എങ്ങന അടു അടുപ്പ് കതിക്കാൻ വേണ്ടിട്ട് വിറക എടുക്കുക, അങ്ങനൊക്കെ ചെയ്യോ? വെ പൊറത്ത നിന്ന് വിറക് കൊക്കെ എടുത് കൊണ്ടു വന്.
ആഹ്, ചിലപ്പോ, ഇല്ലെങ്കിൽ അങ്ങനെ അടുത്ത് വെക്കും. ഇല്ലെങ്കിൽ ഇപ്പ തൊട്ട അടുത്ത് തന്നെണ്. അപ്പോൾ പിന്നെ, രാവിലെ ട് അങ്ങനെ.
എടുത്ത് വെക്കലാണ് അല്ലെങ്കിൽ ചിലപ്പോ മഴയി തൊക്കെ ആകുമ്പോ പിന്നെ ഞാൻ എടുത്ത് വെക്കും കൊണ്ടേ വെക്കും ഞാന്.
എ പറമ്പ്ന്നൊക്കെ വിറക് നിങ്ങളന്നെ എടുക്കയാണ ചെയ്യ. അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും പണിക്കാരെങ്കിലും വരൊ അങ്ങനെയൊക്കെ.
അല്ല, ല്ല. അത് അ ഒ ആ ആക്കി വെച്ചത് തന്നെ ഉണ്ട്. നമ്മള് വെട്ടിയത്. പിന്നെ, ഇവിടെ ഉമ്മ അധികം അങ്ങനെ വിറകും തൊക്കെ, ഇങ്ങനെ ആക്കി വക്കും. പിന്നെ, വലിയ മരങ്ങള ന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ആളെ വിളിച്ചിങ്ങ ട്ടിച്ചിട്ട് അതങ്ങനെ ഒതുക്കി വെക്കും. പിന്നെ ചെറിയ ചുള്ളികള് തൊക്കെ ഉണ്ടാവും പോ പിന്നെ. ഞാനും അങ്ങനെ, നമുക്ക് ചിലപ്പോ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ? ഒഴിഞ്ഞിരിക്കുവാണെങ്കിൽ ചെലപ്പോ അങ്ങനെ പൊ ട്ടിച്ചിട്ട് വേനലാകുമ്പം കൊറേ ചുള്ളികളൊക്കെ ഇങ്ങനെ ണ്ടാവലോ ഉണങ്ങിയത്. പ്പ പ്പിന്നെ അധികം. ഇപ്പൊ യൂസ് ചെയ്യണില്ല. പിന്നെ, ചോറ് മാത്രമേ വെക്കണ വെക്കലു ള്ളു. മറ്റേതതികവും. പിന്നെ, അതെന്താ പറയാ അടുപ്പ് ഇപ്പൊ പുതിയ ഇതായതു കൊണ്ട് അടുപ്പ് ഇല്ല. അപ്പൊ, വെറുതെ ഒരു പിന്നെ കല്ല് ഇങ്ങനെ വെച്ചിട്ട് മൂന്ന് കല്ല് വെച്ചിട്ട്. എന്തെലും അത്യാവശ്യം ഇണ്ടാവുമ്പോ വെക്ക. അടുപ് ഇല്ല അടുപ് ഇണ്ടാക്കണം ഇനി. അടുപ്പുണ്ടായിരുന്നത് ഇല്ല. ആഹ് ഉണ്ടാക്കി ഉണ്ടാക്കിയിന്നു, അത് എന്താണ് വേറെ പണിക്കാര് വന്നപ്പ അപ്പഴ അത് അവിടെ ശരിയാവൂല പറ്റൂല, കത്തിക്കാൻ പറ്റൂല. ന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ മൂടി.
ആണോ, അപ്പൊ അടു വെറും ഗ്യാസ് മാത്രം യൂസ് ചെയ്യ ങ്ങള്.
പിന്നെ ഉണ്ടാക്കാനത് അല്ല. അടുപ്പില് ഞാൻ പറഞ്ഞില്ലേ? മൂന്ന് കല്ല് വച്ചിട്ട് നമ്മൾ സാധാരണ നമ്മള ഒരു തട്ടിക്കൂട്ട അടുപ് ഉണ്ടാക്കൂ ല്ലേ? അത്യാവശ്യത്തിനൊക്കെ നമുക്ക് ചോറക്കെ വെക്കാൻ. ആഹ്, ഞാൻ വയ്ക്കലൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോക്ക കറിയുന്നൊക്കെ ഞാൻ വയ്ക്കലുണ്ട്. എനിക്ക് തോന്നുകവാണെങ്കിൽ, വെക്ക് ഇങ്ങനെ ഇറങ്ങി പോവ ആഹ്, ഇല്ല ല്ല തിണ്ടൊന്നും കേട്ടിട്ടൊ ന്നും ല്ല. അതൊക്കെ ഇനിപ്പ ഇണ്ടാക്കണണ്ട്. ആഹ്, സാധാ ആഹ്. ആഹ്, ഹോളോ ബ്രിക്സിന്റെ മൂന്ന് കല്ല് വെച്ചിട്ട് അങ്ങനെ.
വെയിലത്തെ നടക്കും മഴക്കാല നടക്കൂല്ല ല്ലോ? ഹലോ ഹലോ ഹലോ
കത്തിം കൊണ്ടെങ്ങനെ ഇര്
ഏഹ്
പിന്നെ ഇങ്ങളെങ്ങനെ ഇതിലാ വെക്കല് അടുപ്പത്താ വെക്കല്
അങ്ങനെല്ല നമ്മള് അടുപ്പ്ണ്ട് ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം വന്നേന് ശേഷം കൂടുതലും അടുപ്പന്നെ കത്തിക്കും കാരണം ഇഞ്ഞിപ്പ അതവാ ആഹ്ഹ്
ഗ്യാസ്ന്റെ പ്രശ്നം വന്നപ്പ പിന്നെ എല്ലാരും അടുപ്പത്ത് വെക്കന്നെ
ആഹ് അതെ ചോറും കറിയും ഞമ്മക്ക് പ്രശ്നല്ല ഒരു ചായ ഇണ്ടാക്കാനൊക്കെ അടുപ്പ് കത്തിക്കാർഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ചായെക്കെ പിന്നെ ഗ്യാസ്മ്മത്തന്നെ വെക്കല്
ഇങ്ങനാവുമ്പോ ഗ്യാസ് സ്തീരെ കിട്ടാണ്ടായപ്പൊ ഭയങ്കരായ്ട്ട് പേടിച്ചാേയീ ഞങ്ങള് ഗ്യാസ് തീർന്നിട്ട് പെട്ടെന്നല്ലേ ഈ ഇത്അറിയുന്നത് അപ്പൊ ഗ്യാസ് തീർന്നപ്പോ രണ്ടൂന്നൂസം ഞങ്ങക്ക് ഗ്യാസ് കിട്ടീല അപ്പാ ആസമയത്ത് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടി ആഹ് ചോറും കറി ചായന്റെ കടിയൊക്കെ നമ്മക്ക് കൊഴപ്പല്ല
ആഹ് മാസത്തില് വരല്ണ്ട് പക്ഷെ ഇപ്രാവശ്യം ഒരു മാസൊക്കെ കഴിഞ്ഞുപ്പൊ വന്ന് ട്ട് ഒരു കുറ്റി കാലിആയിങ്ങോണ്ടാണ് ആഹ് അപ്പൊ കോ- മറ്റത് മാസം ലാസ്റ്റ് അല്ലെങ്കി പകുതിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരല്ണ്ട് നമ്മക്ക് ഒന്ന് എക്സ്ട്രാഅമ്മക്ക് ഇണ്ടെങ്കി സിലിണ്ടർ ഇണ്ടെങ്കില് അമ്മക്കൊര് ആശ്വാസ-
അതന്നെ അആകുമ്പോ സ് സമാധാനാണ് ഗ്യാസ് കത്തിച്ചാലും പ്രശ്നല്ലാന്നെ ആഹ് സ്കൂള് രാവിലെ ആണെങ്കില് ഇവര്ക്കൊക്കെ
ണ്ടാക്കാര അമ്മക്ക് രാവിലെ ചായീം കടിംഒ - ക്കെമ്മക്ക് എങ്ങനിം ആ ഗ്യാസ്മ്മതന്നെ ആയാലെ വേഗാവൊള്ളൂ
കുട്ട്യാക്ക് ചോറൊക്കെ കൊണ്ടോണ്ടെ
ആഹ് ഇവടെ പിന്നെ ഇന്റെ കുട്ട്യാൾക്ക് പിന്നെ ചോറ് സ്കൂൾന്ന് കിട്ടും അവുട്ന്ന് കഴിക്കും
ഏഹ്
മോള്പ്പൊ കൊണ്ടോവുംട്ടൊ ഓൾപ്പൊ ഹൈസ്കൂളെത്യേപ്പൊ പിന്നോള് കൊണ്ടോണ്ല്ല ചോറ് ഏയ് ചോറ അവ്ട്ന്ന് വാങ്ങിക്ക്ണില്ല കൊട്ത്തയ്ക്കണം മറ്റോര്ക്ക് പിന്നെ സ്കൂൾന്ന് ഓൾക്ക് കിട്ടൊക്കെ ചെയ്യും പക്ഷെ ഓള് കഴി - ക്കൂല താഴ്ത്ത്ക്ക് എറങ്ങി പോണം ക്ലാസ്- ആഹ് ക്ലാസ് മേലേണപ്പൊ താഴത്ത്ക്ക് എറങ്ങി പിന്നീം മേലക്ക് കേറണം ന്നർഞ്ഞ്ട്ട് വേറെ ഫുഡും അതേപോലെ ആഹ് അവ്ട്ത്തെ പിന്നെ കറികളൊക്കെ ആണെങ്കിലും നല്ല കറികളൊക്കെ തന്നേണ് സ്കൂൾല്ള്ളത് പിന്നെ എടക്ക് സ്പെഷ്യൽ ഫു- ഫുഡൊക്കെ ഇണ്ടാവും ചെയ്യും ആഹ് ഓള് - ക്ക് വാണം അവൾക്ക് കൊടുത്തയക്കണം അപ്പ അവൾക്കും ഇണ്ടാക്കണം ഇനിപ്പോ മറ്റോര്ക്കാണ്ന്ന്ണ്ടെങ്കിലും എന്തേലൊക്കെര് കൂട്ടാ ഇണ്ടാക്കും വാണംട്ടോ ഇഞ്ഞ് സ്കൂള്ന്ന് കിട്ടാണ്ന്ന്ണ്ടെങ്കില് കുട്ട്യാള് - ഇങ്ങനെ കൊട്ന്ന്ട്ട് ഓരോര്ത്തരെ ഓല് ഉർള കെഴങ്ങ് പൊരിച്ചതോ അല്ലെങ്കി വല്ല ചിക്കൻ പൊരിച്ചതോ ഒക്കെ കാെണ്ട്രും കുട്ട്യാള് അപ്പൊ പിന്നെ ഇവര്ക്കും വാണം അപ്പൊ ഓൽക്കെന്തേലൊക്കെ കൂട്ടാൻ ചെറുതായിട്ട് ഇണ്ടാക്കുംവാണം പറയുമ്പോ അവടെ സ്കൂൾല് നല്ല കൂട്ടാനാള് കിട്ടും സാമ്പാറും ഉപ്പേരിയും അതേപോലെ ചെലപ്പോ അവിയലും അങ്ങനെ ഓരോ ദിവസം ആഹ് ഓരോ ദിവസം ഓരോ മെനു ആയിറ്റാക്കാരം ഒര് ഒരേ ഒരേ പോൽത്തെ ഫുഡ്ഡ്കള് കൊട് ക്കെന്നല്ലെ ദിവസം. കുട്ട്യക്ക്നി മടുപ്പ് വെരണ്ടാച്ച്ട്ടൊക്കെ വ്യത്യസ്തായിട്ടാ ഇണ്ടാക്കി കൊട്ക്കല്.
ക്കനീല്ലെ
ആഹ് അതൊക്കണ്ട് ആഹ് സ്പെഷ്യൽ ഫു‌ഡോക്കെണ്ട്. ഇപ്പത്തെ കുട്ട്യാൾക്കേതായാലും ഗവൺമെന്റ് സ്കൂൾത്തത് നല്ലെ സു ഖാണ്. പാലും ആഹ് പാലും കോഴിമുട്ടീം ഒക്കെ കിട്ടും. ആഹ് അല്ല ഇപ്പപ്പഞ്ഞി പഠിപ്പിക്കലാണങ്കിലും തന്നെ ആദ്യത്തെ ഗവൺമെന്റ് സ്കൂള്ത്തെ പോലെന്നും അല്ലല്ലോ ഇപ്പൊ ഭയങ്കര ഇപ്പെല്ലാരും ഗവൺമെന്റ് സ്കൂ ളിൽ ചേർക്കാ ചെയ്യ
ആഹ്
മറ്റേത് ഗവൺമെന്റ് സ്കൂളിലങ്ങനെ അത്രഒരു വല്യ പഠിപ്പിക്ക പഠിപ്പിലൊന്നും വല്ല്യത്ണ്ടായ്നില്ലല്ലോ ല അത്രക്കൊന്നും കുട്ടിയാളൊര് വാണ്ടോർക്ക് പഠിക്കാ പിന്നെ പഠിക്ക്ണോൽക്ക് പഠിക്കാ ടീച്ചേഴ്സിനൊന്നും അത്ര ഇക്ക് വല്ല്യ ആത്മാർത്ഥത ണ്ടായിരുന്നില്ലല്ലൊ ഫസ്റ്റൊന്നും ആദ്യത്തതിലൊന്നും പിന്നെ അപ്പൊക്കെ ഇംഗ്ലീഷ് മീഡിയന് അധികം കുട്ടികളും ചേർന്നീനത് ഇപ്പ പിന്നെങ്ങനല്ല ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തില്ള്ളോര് ഹൈസ്കൂളണ്ട് എത്തിയാ ഹൈസ്കൂള് വരെള്ളൂ ഇംഗ്ലീഷ്മീഡിയത്തി പോ പിന്നെ അത് ‌ കയ്ഞ്ഞാ നേരെ വരും ഗവൻമെന്റ്ക്ക് ഉം പിന്നെ ആദ്യം തന്നയ്ല് ചേർക്കാണെങ്കി പിന്നങ്ങനെ പൊയ്ക്കോളും പിന്നെപ്പതിലുവുണ്ട് ഇംഗ്ലീഷ് മീഡിയം
ആതന്നെ
പിന്നെ നല്ല പഠിപ്പിക്കലു ആണ് അപ്പൊ ക്ലാസൊക്കെ സ്മാർട്ട് ക്ലാസൊക് ക്കല്ലേ പില്ലാതും ഒക്കെ കുട്ടികൾക്ക് കാണിച്ചൊട്ത്തിട്ടല്ലേ പഠിപ്പിക്ക്ണത് പിന്നേണെങ്കില്- ടീച്ചേഴ്സ് തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികൾക്കെന്താ ഇഷ് ടി കുട്ടികളെന്താ പറയ്ണു അതിനനുസരിച്ചിട്ട് നിക്കും.
അങ്ങനെയാവുമ്പോ സുഖാണേ നമ്മക്കും മനസിനൊരാശ്വാസാണെ കുട്ടിക്ക് പ്രോബ്ലൊന്നുല്ല അറിഞ്ഞാല്
ആഹ് പ്പൊ മ്മളെ സ് പ്പൊ സ്കൂളില് പ്പൊരു ട്രന്റായിട്ട് വന്നീന്ന്ലേ മറ്റേ കത് ത്ത് പാട്ട്ന്റൊരു പാട്ടില്ലെ ങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ടെയ്ത്ട്ട്ങ്ങനെ അത് അത്ങ്ങട്ട് എല്ലാ സ് കൂളിലുണ്ടായിരുന്നല്ലോ ഇവരെസ്കൂളിലൊക്കെണ്ടയ്നി ഓരോ ക്ലാസ്സ്ലീഡ് പിന്നെ മാഷമാരോടോല് പറയ ആഹ് ആഹ് ന്നട്ട് മാഷന്മാരോടോല് പറയാ ആഹ് കുട്ടികൾക്കനുസരിച്ചിട്ട് ഓലും ആയിക്കോട്ടെ ന്നാ നമ്മക്കൊരീസം അങ്ങനെ- ചെയ്യാ ന്ന്ട്ടെല്ലാരും ഫ്രൂട്ട്സൊക്കെ കൊട്ന്ന് ന്ന്ട്ട് പിന്നതൊക്കെ ഒരു ഒരുമിച്ച് ആഹ് ആ ഒരുമിച്ചതൊക്കെ ക താക്കി മിക്സാക്കി കഴിക്- ണതുവൊക്കെ വീഡിയോട്ത്ത് ആ പാട്ടും വെച്ചിട്ടൊക്കെങ്ങനെ സ്റ്റാറ്റസ് നമ്മക്ക് പിന്നെ സ്റ്റാറ്റസിലൊക്കെ കാണിച്ചെരൂലെ ഏതായാലും കുട് ട്ടികക്ക് ഇഷ്ട്ടാക്കാരം സ്കൂൾക്ക് പോകാനൊക്കെങ്ങനാവുമ്പഴേ
ആഹ് അങ്ങനാകുമ്പോ മടിണ്ടാവൂല ആവേശാണ് കുട്ടികക്ക് പോകാന് ഫ്രണ്ട്ലിയായിട്ട്ങ്ങന നല്ല കളിയും ചിരിയൊക്കാവുമ്പോ
സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കാവുമ്പോ കുട്ടിയൾക്കൊരു മടുപ് പ്പക്ക പൊവുമ്പോ പിന്നെ അങ്ങനെ അവിടെ കുട്ടികളൊക്കെ പിന്നെ എത്രാം ക്ലാസ്സിലാ പഠിക്കണ
ഒന്നാം ക്ലാസ്സില്
ആഹ്
ഹ്മ്മ് രണ്ട് കുട്ടികളാ, ഒന്ന് ചെർതാ
ആഹ് ആഹ്
ഹ്മ്മ് പിന്നെ, അടുത്തായ്ച്ച എവിടേലും പോയിനോ?
ഇല്ല, ഞങ്ങളിപ്പോ കഴിഞ്ഞാഴ്ച്ചാ പിന്നെ കോഴിക്കോട് പോയി പിന്നെ പോയിട്ടൊന്നുല്ല
ആഹ്
പിന്നെ കുട്ടിയൾക്ക് മദ്രസും പിന്നെപ്പ ട്യൂഷന്ണ്ട് മോൾക്ക് ഇനിപ്പങ്ങനെ സ്കൂള് തൊറന്നാ പിന്നെ തീരിം ഒഴിവ് ണ്ടാവൂല. അങ്ങനട്ത്ത്ക്ക് ഒക്കെ ഇങ്ങനെ പോകും എടക്ക് പിന്നൊരുവട്ടം കൊടുകുത്തിമലമ്മെ പോയി, ഞങ്ങളെട്ത്തന്നേണത്
ആഹ് ആഹ് ആഹ്
അവടെ പോയി. അവടക്കെ രസാണ് ഇങ്ങനെ പ്രകൃതി ഭംഗി കാണാന് നല്ല കാറ്റും ക്കെ ഐറ്റ് നമ്മക്ക് ഇരിക്കാനൊക്കെ സുഖാ
എന്നാ പിന്നെ ശെരി എന്നാല്
ആഹ് ശെരിന്നാ ആഹ് ഒക്കെ